ഹലോ
എന്തൊക്കെയുണ്ട്
നല്ലതന്നെ എന്നിട്ട് എന്താ ഫുഡ് കഴിക്കാനൊക്ക ആയോ
ഫുഡ് ആഹ് കുക്കർ കൂക്കുന്നു
ആഹ് വേറെ എന്നിട്ട് എന്തൊക്കെയാണ്
അങ്ങനെ പോണന്ന് മഴ ഉണ്ടോ
ഏയ് ഇന്ന് നല്ല വെയിലാണ്
ആഹ്
ഞങ്ങള് അതേപോലെ എന്റെ ഹസ്ബൻ്റിന് പിന്നെ പ്രഷർ കൂടിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞങ്ങള് ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന്റെ മുന്നേ ചെറിയ പേരിന്നാളും കഴിഞ്ഞിട്ട് എന്നട്ട് അവിടെ ഒരു സക്ക ഒരു ങ്ങനെ പ്രഷർ കൂടിട്ട് അവർക്ക് ഇങ്ങനെ തെറാപ്പി ഒക്കെ ചെയ്തിരുന്നു ഈ ഇടതു ഭാഗം ഇങ്ങനൊ ഒരു ഇടതു ഭാഗം ഇങ്ങനെ ഒരു കൊഴഞ്ഞ പോലല്ല ഓല്ക്ക് ഈ കൈ ഭയങ്കര ഭാരമായിട്ട്ങ്ങനെ തോന്നീയിട്ട് ഇടതു കൈ
ഇടത് കൈ ആഹ്
ആഹ് അങ്ങനെ പിന്നെ അങ്ങനെ തെറാപ്പി ചെയ്യാൻ വേണ്ടീട്ടൊക്കെ അവിടെ ഒര് ഒരാഴ്ചയോള ഞങ്ങ ഹോസ്പിറ്റല ഉണ്ടായിരുന്നു അന്ന ഒരു സെക്കന് ആഹ് ഒരു ഒരു ഇരുപത്തി ഇരുപത്തിഞ്ചൊക്കെ വയസ്സായ ഒരു ചെക്കനാണ് കല്യാണം മുട്ടായി കൊട്ക്കലണ്ട് മുട്ടായി കൊടുത്ത പിറ്റേ ദിവസം അന്നോ പി പിറ്റേ ദിവസം എന്തോ വണ്ടി ഒരു ചെക്കന എന്താ ജോലി സ്ഥലത്ത് ആക്കാൻ പോയിപ്പോ ആക്സിഡന്റ് ആയതാണ് ഇതേപോലെണ്ട് പിന്നെ ഒരു അന്തം ഒന്നുംല്ല തലക്ക് പറ്റിയിട്ടുണ്ടാവും
ആഹ് അതായിക്കരം
ആഹ് എന്നിട്ട് ഒരു അന്തവും ഇല്ലേ കാണാൻ വയ്യാ കാണാൻ വായിക്കുണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരണം എത്രയും ചെറിയ ഇരുപത്തിനാല് വയസ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ
ആഹ് അതൊക്കെ കാണുമ്പോ നമുക്ക് ഒരു എടങ്ങേറ് ആണേ
ആഹ് കല്യാണം ഉറപ്പിച്ചത്രേ സ്നേഹിച്ചാ അത്രേ ഈ ചങ്ങായി സ്നേഹിച്ചിട്ട് വീട്ടുകാര് ചെങ്ങായിൻന്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യം ഉണ്ടാവിലത്ര കല്യാണം ഉണ്ടാക്കാൻ അപ്പൊ ഇവൻക്ക വച്ചാല് ആഹ് പെണ്ണിനല്ലാതെ പറ്റൂലത്ര അങ്ങനെ വാണ്ടാ വണ്ടാ വെച്ചിട്ട്പ്പന്റെ നിർബന്ധപകാരല്ലേ ഈ പെണ് എന്റെ കൂടെ ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ ഉമ്മ അങ്ങനെ സമ്മതിച്ച് കല്യാണം പിന്നെ മുട്ടായി എടുക്കല് തീരുമാനിച്ച അത്ര അങ്ങനെ എന്തെ നിർബന്ധ പൂർവ്വം
ആഹ് ഇപ്പൊക്കെ അങ്ങനെ തന്നെയാണല്ലേ ഇന്ന്
ആഹ് എന്നിട്ട് ആഹ് അങ്ങനെക്കായ്റ്റെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാ പറയ കാണാ വയ്യ ആ ചെങ്ങായിനെ. മറ്റേ അങ്ങനെ. പിന്നെ കൂടെന്നിട്ടിപ്പോ ആ ചെങ്ങായിന്റെ മൂത്തച്ച്യാണ് കൂടെള്ളത്. റൂമിലെ ന്നട്ടര് ഒരു ഒരുമാരി സൗണ്ട്ണ്ടാക്കും റൂമിലേ. ഞങ്ങള തൊട്ട റൂമ് തന്നേര്ന്നു.
വേദനായ്റ്റ് ങ്ങനെ താക്ക്ണേ.
ഉള്ളോർമണ്ട് തോണ് പക്ഷെ പൊർത്ത്ക്കൊരന്തൊന്നുല്ല. അങ്ങനെരു നോട്ടം മാത്രള്ളൂ ഉള്ള്ക്ക് നല്ല ഓർമ്മ ണ്ട് അ ആയിരിക്കും വേദന വേദനായിട്ടായിരിക്കു ഈ സൗണ്ട്ണ്ടാക്കുന്നുണ്ടാവാ.
അ അതായ്ര്ക്കും.
ആഹ് ന്നട്ടങ്ങനെ. അപ്പ ഞാങ്ങനെ ആലോയ്ചോവും എന്താ ഞമ്മക്കൊന്നു ഒന്നു അല്ല പ്പ ഞങ്ങള്. ഇവര്ക്ക്ങ്ങനെ പ്രഷറ് കൂടീട്ടെന്നെ നമ്മളാക തളർന്നീന്ന് അങ്ങനെ. പെട്ടെന്നൊരു പ്രതീക്ഷിക്ക്യാതൊര് ത് വന്നപ്പഴേ.
ത്രട്ടായ് ശര്യായൊങ്ങട്ട്.
ആഹ് അയ് ശരി ഓല് പ്പൊ ജോലിക്ക് പോലൊട്ങ്ങി ഓല് ഒരു മാസ സോളം ലീവെടുത്തീന്നു ങ്ങനെ ക്ഷീണൊക്കയ്റ്റ്. ആഹ് ഗുളിക പ്രഷർന്റെ ഇപ്പൊ കൊഴ്പ്പല്ല ക്ഷെ പ്രഷർന്റെ ഗുളിക കുടിച്ചോളാം പർഞ്ഞിട്ട്ണ്ട്.
ഉം ഉം പ്രഷറൊന്നുല്ലാത്തൊല് പാരുല്ല ലേ എല്ലാവര്ക്കുണ്ട്.
പ്രഷറ് ആ ഇവര്ക്കൊന്നു അങ്ങനെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങൻത്ത ഒന്നുല്ല. പക്ഷെ പ്രഷറ് എന്താണാവം പെട്ടെന്ന് വന്നതാണ് പ്രഷറ്.
ഉം ഉം.
പിന്നെ ഇവിടെ ഇവര്ക്ക് ഇവരെ കുടുംബത്തില് മ്മാക്ക് പ്പാക്കൊക്കെ പ്രഷറ് ണ്ടേര്ന്നു.
എ.
ആഹ് പ്പെക്കൊ മ ത്താ ഇരുപത്തഞ്ച് വയസ്സിലിപ്പ തന്നെ ഗുളിക കുടിക്ക്യല പറഞ്ഞു അത്രേം കാല ത്തെക്ക പ്രെഷർന്റെ ഗുളിക കൊടുത്തതാണ്. ആഹ് അപ്പോ ആ ഒരു താവയ്യായ്ട്ട് കിട്ട്വല്ലോ.
ആഹ് വടെ വാപ്പ കുട്ച്ചല്ണ്ട്.
ആഹ് അങ്ങന താ പ്രഷറ് ഷുഗറൊക്ക താവയ്യായ്റ്റ് കി
ആഹ് കിട്ടും താവജ്ജായ് കിട്ടുന്ന് പറിണേക്ക മാക്കിങ്ങപ്പ മാക്കിണ്ട് വീ വീട്ടില്.
ഏഹ്.
മ്മന്റെ ഉമ്മാക്ക്ണ്ട് വീട്ടില്.
പ്രഷറോ.
പ്രഷറ്ണ്ട് ഷുഗറ്ണ്ട് ഒ
ആഹ് അവ്ടെ ന്റെമ്മാക്ക്. ന്റെമ്മാക്ക്ണ്ട് പ്രഷറ് എലാ ഷുഗറ്ണ്ട്. വെട മാപ്പൾന്റെ വീട്ടില് പ്രഷറൂണ്ട്.
ആഹ് ഞങ്ങള്ങ്ങനെ പറിം പിന്നെ ഞങ്ങക്കാര്ക്കു ഇല്ലാതക്കട്ടെ അറിം.
അതന്നെ അതന്നെ പ്പത് ഞങ്ങക്ക് പ്പം അവുടെ ന്റെ വീട്ടില് തന്നെ ഞങ്ങള് മക്ക ക്കാര്ക്കു ഇതുവരെ അങ്ങനെ പ്രഷറോ ഷുഗറോ ആര്ക്കുല്ല അങ്ങനെ. ആയ്റ്റില്ല അഹ് പ്രാ ഒരു പ്രായോ ആവണല്ലോ വരാനും.
ആഹ് ആഹ് പ്ര പ്രായായിട്ടൂല്ലം ത് പ്രായാവുമ്പ അധികാണ്.
ആഹ് അതാണ് പ്രായാവുമ്പളാണ് നമ്മക്ക് അങ്ങനൊക്കെ വെരാ.
ഉം ഉം വടെ ഞങ്ങള് വട്ത്തരാക്ക് ങ്ങനെ.
ഏഹ്.
ഞങ്ങള് വീടിന്റെട്ത്തേ വടെരാൾക്ക്ണ്ട് പറയ.
അ ഷുഗറോ.
ഉം ഉം പ്രഷറ് പ്രഷറ്ണ്ടായണ്ട്. ആ ഷുഗറ് വന്നാണ്ട് നര്മ്പിന് ബാധിച്ച്.
ആഹ് അത് അങ്ങനെയാണ് വരിത്
ഉം എന്തില് ബാധിച്ചിട്ട് അയാക്ക് ഇപ്പോ പണിക്കുപോകാന്നൊന്നും വയ്യ മൂന്ന് പെൺകുട്ടികളാണ്
ആഹ്
മൂന്ന് പെൺകുട്ടികളാണെ അയാക്കുള്ളത് ആൺകുട്ടികളൊന്നും ഇല്ലാന്ന് ഇനീപ്പോ പണിക്കൊന്നും പോകാതെല്ലാതുംങ്ങനെ സഹായിക്കാണ് കൊണ്ടിരാണ്ട്
ആഹ് ഇബലത്തെ ഇബലാ എന്റെ ഹസ്ബന്റെന്നെ അന്നെ എല്ലാരും പറയും കേട്ടോരൊക്കെ ഭാഗ്യത്തിനാണോ ഒന്നും പ- പറ്റാതായത് അല്ലെങ്കി പിന്നെ അങ്ങനെ കൊഴച്ചിലൊക്കെയാണ് വരാ ഇതിന്
ആഹ അങ്ങനന്നെ അങ്ങനെ തന്നെയാണ് വ-
ഓൾക്കിങ്ങനെ തലച്ചോറിന് ചെറിയൊരെക്കെ ബ്ലീഡിങ് ഒണ്ടായിരുന്ന് വീക്കൊണ്ടാരുന്ന്
ആഹ ഇതേപോലെ ഇവടെ ഞങ്ങളേ നാത്തുന്റെ മാപ്പിൾക്ക് ഇതേപോലെ അങ്ങനന്നെ ദിവസോം അയിനും ഇതേപോലെ ഓഹ് പ്രഷറാ വിചാരിച്ചിട്ടോ ഇതിനിങ്ങനെ ഒരു തഞ്ചാരും പൊറുതികേടും വെക്കായി രണ്ടീവസം ഇങ്ങനെ നിന്നീനീ ആഹ് പ്രഷറും കൊറച്ച് ടെസ്റ്റിട്ടപോ അതൊന്നില്ലാ പിന്നെ രണ്ടിസം കഴിഞ്ഞാലല്ലേ രാവിലെ എണ്ണിച്ച് പണിക്ക് പോവാൻ മടിയി അപ്പ ഈ പോവാൻ കഴിയില്ലാ പോവാൻ എണീറ്റപ്പോ ഇതുപോലെ നാല് പെൺ കുട്ടികളും ആണ് രണ്ടാളെ കെട്ടിച്ചിണ് ഇനി രണ്ടാളിണ്ട് അപ്പൊ ഇതിന് പണിക്ക് പോവാൻ കഴിയില്ലാ അപ്പൊ പിന്നെപ്പോ നാത്തൂനോട് പറഞ്ഞ് ചായ എടുത്തേക്കിട്ടോ ഞാൻ നിസ്കരിച്ച് വരാവറഞ്ഞു ഇട്ടേച്ച് വെരാറഞ്ഞിട്ടിതിനെ കാണാലാ കാണാലാത്തപ്പോ പോയ് നോക്കുമ്പോ നിസ്കാര പായിലിണ്ട് കെടക്കണ് അപ്പൊ എത്താഴ്ച്ചപ്പോ എനിക്ക് വേദന ഇണ്ട് എന്താ അറിയില്ലാ അപ്പിന്നെയിന്ന് വേദന ഇണ്ട്
ആഹ്
അയില് ഓര അനിയമാരൊക്കെ വിളിച്ച് വന്ന് എല്ലാരും കൊണ്ടുപോയി ഹോസ്പിറ്റല് കൊണ്ടോ- പോരന്ന് അവരറഞ്ഞ് കോളേജീ കൊണ്ടോകാൻ പറഞ്ഞ് പെട്ടെന്ന് ഓപറേഷ- ഇപ്പം വേണ്ടിരും പറഞ്ഞ് അപ്പം ആഹ ബ്ലോക്കുള്ളതാണ്
ആഹ്
അപ്പൊ അങ്ങനാ ഞാന് വണ്ടീനൊക്കെ വേദന എടുക്കാറാ പോളിയാണ് വേദനോട് പിന്നെ എന്താലും അവിടെ എത്തി ടെസ്റ്റും കാര്യം കഴിഞ്ഞ് വേഗം ഓപ്പറേഷൻ ചെയ്തു അതൊണ്ടിപ്പോ സുഖണ്ട് ഇപ്പം പണിക്ക് പോയി തൊടങ്ങിട്ടിണ്ട് ശെരിക്കും
ആഹാ ഇവടെ ഇവർക്ക് പിന്നെ പ്രഷറ് പെ- ട്ടെന്ന് പ്രശ്നം ഒന്നു ഒരു കുഴപ്പവില്ലാത്ത ആളാണ് പെട്ടെന്ന് അങ്ങോട്ട് സംസാ- രത്തിലിങ്ങനൊര് മാറ്റോ ഒരു ഓൽക്കന്നെ തോന്നീതാണെ നമ്മുക്കു പൊ- റത്ത് കാണുന്നോർക്കൊന്നൂല്യാ ഓൾക്ക് സംസാരത്തിലെന്ത് സംസാരം രത്തിലെന്തേലും തോന്നുന്നൊണ്ടോ എന്നോയിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഇങ്ങനെ അപ്പൊങ്ങനെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ചെറുതായിട്ട് തോന്ന്നിണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ പ്രഷർ നോക്കാരുന്നാ പ്രഷർ നോക്കട്ടെ വേറെപ്പോ ഒന്നു ഓർക്കില്ല്യാ പ്രഷറ് ഉമ്മാകൊക്കൊള്ള കാരണോ ഒന്ന് പോയ് നോക്കണ്ടാരുന്നോ നോക്കിയപ്പം പ്രഷ്- ഇരുന്നൂറ്റി മുപ്പതൊന്തോ ആയി ഇരുന്നൂറ്റി മുപ്പത് യിന്നപ്പോ ഓല ശരീരത്തിന് അത് കൂടുതലായിരിക്കും അല്ലാതിപ്പോ അത്ര കൂടുതലൊന്നൂല്ല
ആഹ് അല്ലാ
ആഹ് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നിങ്ങള് പെട്ടെന്ന് പോയിക്കോളി ബ്ലോക്ക് വരാൻ സാധ്യതണ്ട് പറഞ്ഞ്
ആഹ് ആഹ
അങ്ങനെ അവടെ പോയ് പിന്നെ സീറ്റി സ്കാനിങ് എടുത്ത് ആക്കെടുത്തേല് പിന്നെ ബ്ലോക്കൊന്നില്ലാ വേറെ അന്നെ വേറെരു കൊഴപ്പോവില്ലാ അങ്ങനത്തെ ഒന്നൂല്ല്യാ പയ്യെ പ്രഷറ് കൂടിയ കാരണം പിന്നെ ബ്ലീഡിങ് ഒരു ചെറുതായിട്ട് ഇരുന്ന് കാണുനൊണ്ട് തലച്ചോറില് കാരണം അപ്പ തന്നെ ഐ സ്യൂലാക്കി അപ്പ തന്നെ ഐ സ്യൂല് കേറി നാലിസ്സോ ഐ- സീലും കേറാര്ന്നു ആലിസ അയ്സീലു ണ്ടാര്ന്നു
അതൊക്കെ ഡോക്ടർമാരോട് പറിമ്പ ഞമ്മളെ മനസ്സൊക്കെ ലേ
ആ അതെ നാലു ദിവസം ഐ സ്യു ല് കെട്ന്നു പിന്നെ നാല് ദിസം റൂമിലും പിന്നെ ഏ ആള് പറ്റതായിര്ന്നു അന്നൊക്കെ പിന്നെ അല്ല അങ്ങ പിന്നെ എന്തോര് ഭാഗ്യത്തിന് ഇപ്പൊര് കൊഴപ്പുല്ല ഇപ്പം ജോലിക്ക് പോണ് ണ്ട് ഒരു കുഴപ്പൂല്ല
ചെർതായിട്ട് അങ്ങൻതൊര് കുഴപ്പങ്ങളൊന്നും ഇപ്പല്ല ഒരു മാസം ആ ഇനി കൊഴപ്പില്ലാതിരിക്കട്ടെ അതന്നെ ആ
ആഹ്
പ്പയ്ന്റെ ഇപ്പൊ ഒരു മാസം ലീവെട്ത്തിട്ട് വീട്ട് തന്നേര്ന്നു ജോലി
ആ പിന്നെ ഗുളി കുട്ച്ചാൻ പറണം ട്ടോ
ആ പ്പൊ ഗുളിക കറക്റ്റ്ന് കുടിക്ക്ന്ന്ണ്ട് ഓൽക്കാദ്യം ണ്ടയ്ന്ന് പ്രഷറ് ആദ്യം കൊറേ രണ്ട് മൂന്ന് വർഷം മുമ്പ് പ്രഷറ് കൊർച്ച് അപ്പ അന്ന് ഗളിക കുടിക്കാനൊന്നു പർഞ്ഞിട്ടില്ല ഡോക്ടർ അന്ന് ഡോക്ടർ പറഞ്ങ്ങനെ പിന്നെ വല് ങ്ങനെ ഇര്ന്നിട്ട്ള്ള ജോലിയാണല്ലോ തടി എളക്ന്നില്ലല്ലോ ഈ ക്ളാസ് ട്ക്ക എട്ടര മുതൽ എട്ടര ക്ളാസ് കേര്യ പിന്നെ നാലര ക്കാണ് ക്ളാസ്ന്നെറങ്ങാം പറ്റൊള്ളൂ പിന്നെ അയ്ന്റെട് ആ അയ്ന്റെ ടയ്ക്കൊന്ന് ഞമ്മക്കൊന്ന് ക്ളാസ് പിരീഡ് മ മാറ്റണ്ടാവുമ്പോ അങ്ങനെ ഒന്ന് പൊർ ത്തെർങ്ങ ന്നല്ലാതെ
അല്ല അത് വെറുതെട്ടോ തട്യ ൻങ്ങാഞ്ഞിട്ടാണ് ന്റെ നാത്തൂന്റെ മാപ്പിളൊക്കെ വാർപ്പിന്റെ പണിക്കാ പോല് ന്ന്ട് ചോറ് നേർത്തെ തിന്നും തിന്നിട്ട് പൈച്ചിട്ടെയ്ക്കാരം നല്ലോം കരുത്ണാളാണ് ങ്ങട്ടു വയ്ന് വന്നത് എല്ലാർക്കും അൽഭുതം
ആ അഅന്നേ അഅന്നെ എല്ലാരും പറിൺത് തടി എളക വെർതെ പറെനെ പ്രഷർനൊക്കെ നന്നായിട്ട് ഞമ്മള് വെയർക്കും ത്ര നന്നായിട്ട് നമ്മള് തടി എളകി വെയർക്കണത്ര പ്രഷർന് അതാത്രെ പ്രഷറ് നമ്മള് നെയന്ത്രിക്കാൻ കഴിയ്ണെ ഇങ്ങൻതെന്നെത്ര നിയന്ത്രിക്ക നട് ത്തോ അങ്ങനെക്കേണ് പ്രഷർന് വാണ്ടത് ന്ന് പിന്നെ അതൊന്നുല്ല്യ ആ ടെൻഷനും പാടില്ലാ അതന്നെ
ആ അങ്ങനേണ് അതേപോൽ തെന്നെ ഞങ്ങള വടെ ഒര് ചെങ്ങായിയ് തേപോലെ പ്രശ്റ്ണ്ടായ്നു ഒരു കുട്ടിള്ളൂ പിന്നെ കു ട്ട്യാളൊന്നുണ്ടായിട്ട
ആഹ് ആഹ്
പൈക്കാര കൊ കൊണ്ട് പോയി പോയി ർക്ക്യണ്ട് പോരുമ്പോ പെരും തലവേദന പ്രസർന്റെ ഗുളികുട്ച്ചാ മർന്ന് ഓർമ്മന്നാണ്ട് കടേന്ന് വ കുട്ച്ച് ആ കുട്ചെലു കലും കഴിഞ്ണ് അപ്പൊ അവിടെല്ലോലെല്ലാരും കൂട് ണ്ടാക്യ ഹോസ്പിറ്റല് കൊണ്ട്പോയി അവിടെത്തി യോക്കുമ്പോ പിന്നെ സ്കാനിങ്ങു തൊക്കെ ചെയ്തോക്കുമ്പോ തലചോർതെ നരമ്പ് പൊട്ടിത
അത് ഫ്രഷർ അട്ച്ച് കേറിയാലാണ് തലചോർന്റെ നെര്മ്പ് പൊട്ടും കേമിൽ ചെയ്യ ച്ചെ ബ്ടെ വര്ക്ക്ങ്ങനെ അവ് ഉം കൊഴ്പ്പൊന്നുല്ലായ്റ്റല്ല എല്ലാര്ക്കും ങ്ങനെ അൽബുതേര്ന്നു. കൊഴ്പ്പൊന്നുംല്ലാത്തെന്നെ ഭാഗ്യം. ആ അതങ്ങനെക്കെ പിന്നെ ല്ലെങ്കി പിന്നെ ആ ന്നാ ശരി. ആ അയ്കോട്ടെ ശരി.